ഹലോ ശരിയായോ ഏഹ് എന്താ വർത്താനം
നല്ല വർത്താനം
ഹ എന്താ പണി
പണി ഒരു പണിയും കഴിഞ്ഞീല്ല അടയ്ക്കളെക്ക്‌ ഇറങ്ങട്ടെ ഒരു ലോഡ് പണിയുണ്ട്
ഫുഡ് ഒക്കെ ഉണ്ടാക്കിയോ
ഫുഡ് ആ ഇണ്ടാക്കി
ഉം
നിങ്ങള് ഇന്ന് ഫുഡ് പത്തിരിയും കോഴിക്കറിയും അവിടെ എന്താ
ഇവിടെ ഇന്ന് ചപ്പാത്തി
ചപ്പാത്തിക്ക് എന്താ സ്പെഷ്യൽ കറി
ഏഹ് കോഴി കറി
കോഴിക്കറി
ആഹ് ഇങ്ങളത്ര കുട്ട്യാള്ണ്ട്
എനിക്ക് രണ്ട് കുട്ടികള്
ഏ വലു വല്ല്യകുട്ട്യാള്ളായിനോ
വെല്ത് ഇല്ല രണ്ട് ചെറിയ കുട്ടികളാ
ഏഹ് ഇങ്ങൾ പുറത്തുന്നൊക്കെ ഫുഡ് കൊണ്ടന്ന് അങ്ങനെയ കഴിക്കല്
പുറത്തുന്ന് ഫുഡ് കഴിക്കലുണ്ട് അധികം കൂടുതലാതാ പണി വീട്ടില് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇടക്കട ഒക്കൊര് രസല്ലേ
ആഹ് ആക്കന്നല്ലേ ഒരു ജീവിതത്തില് രസം
അതാണ് അട്ക്കളേത്ത പണിട്ത് മാത്രം ജീവിച്ചിട്ട് കാര്യല്ലല്ലോ
ആഹ് ആഹ് പിന്നെ
പിന്നെന്താ വിശേഷം വീട്ടില് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഹസ്ബന്റ് ഇണ്ട് ആര നാത്തുന്മാരുണ്ട് അവരൊക്കെ വേറെയാണ്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
പിന്നെ
പിന്നെന്താങ്ങനെ സുഖായിട്ട് പോണ് ഇനിക്ക് നാല് മക്കളാണ്
ആഹ്പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തെക്കെ
അങ്ങനെ പോണ് ഉം ഫുഡൊക്കെ ഇണ്ടാക്കി കുട്ടികളൊക്കെ മദ്രസ പോയിക്ക്‌ണ് വല്യയോന് പിന്നെ ക്ലാസ്സിന് പോകൻ ഒരുങ്ങ്ണ്ട്
ഉം ഉം അങ്ങനങ്ങട്ട്
ചെറിയേറ്റ രണ്ട് ഏയിലാണ് നന്ന ചേറ്ത് അങ്കലാടി പോകും
ആ
അങ്ങനെയൊക്കെയാണ് ഇങ്ങള് വീടൊക്കെട്ത്തതാ
വീടൊന്നു ഇട്ത്തിട്ടില്ല സ്വന്തായിട്ട് വീട്ണ്ടാക്കണം
ആഹ് ഞങ്ങക്ക് വീടൊക്കയ്ക്ക്ണ് ഞ്ഞ് വീട് പണിന്നും ഫുള് കഴിഞ്ഞില്ല അടിപ്പണിയൊക്കെട്ക്കാണ്ട്
ആഹ് ആഹ്
അങ്ങനെയൊക്കെരോന്ന്ണ്ട്
എല്ലാം പെട്ടെന്ന് ആവൂലല്ലോ ഇല്ലല്ല ഒരു ബിസിനസും ഇല്ല
ഏഹ്
എന്തെങ്കിലൊക്കെ നോക്കണം
ആഹ് ചെടികളൊക്കണ്ടോ വീട്ടില്
ചെടികള് ആഹ് ചെടികൾന്ന് പറയാനുണ്ട് പക്ഷെ അതിന് മാത്രംന്നില്ല കുറച്ചും കൂടി ചെടികളൊക്കെ ഇവിടെ കൊണ്ടയി നടണം മഴക്കാലല്ലേ പ്പൊ പിന്നെ അധികം ചെടികളന്നാങ്ങട്ട്
കൃ കൃഷിയെന്ന ഇണ്ടോ
ഇല്ലല്ല അതൊന്നുല്യ
അതൊന്നില്ലല്ലേ
അതിന് ഇവിടെ വീട്ടിന്റെ മുറ്റത്ത് സ്ഥലല്ല
ആഹ്‌ ങ്ങൾ വണ്ടീല് അങ്ങനെ പച്ചക്കറി വരുമ്പോ അങ്ങനെ വാങ്ങലാ
അല്ലല്ല ഞങ്ങള് പൊറത്തു പോയി വാങ്ങല അങ്ങാടി പോയി വാങ്ങു
പിന്നെ അ ഹസ്ബൻഡ് നാട്ടിലുണ്ടോ അല്ലേ ഗൾഫിലോ
നാട്ട് നാട്ടിൽ തന്നെയാ ജോലി ലോറിയിലാ
ഏഹ് പിന്നെന്താ വിശേഷം വള്ളക്കെളള സ്ഥലത്താ
വെള്ളം വേനൽക്കാലത്ത് വെള്ളം ഇണ്ടാവൂല അല്ലാത്ത സമയത്ത്യം കൊഴ ഇപ്പ ഇപ്പയ്ന് ക്കിണറ് വെള്ളാണ് വേനല്ല സമയത്ത് വെള്ളണ്ടാവില്ല ആഹ്
കളേശന്റെ വെള്ളംണ്ടോ
ഇല്ലല്ല ഞങ്ങക്കില്ല
ആഹ് പിന്നെ മദ്രാസ് പോയ മക്കള് മദ്രാസ് പോണ കുട്ട്യാളുണ്ടോ
ആഹ് ഒന്നുണ്ട്
ഒന്നുണ്ട്ല്ലേ അവൻ പോയോ
അത് പോയി
ഉം മറ്റവനാ?
അവനത അവിടെ ചെറുതാണ് അംഗൻവാടിക്ക് പോവാണ് പത്ത് മണിയായ പോകണം.
ഏ അവന് ഫുഡൊക്കെ കൊടുത്തോ?
ആഹ് ഫുഡൊക്കെ കൊടുത്ത് രാവിലെ
വല്യ രണ്ട് നെലഞ്ഞ വീടാ.
രണ്ട് നെലന്നല്ല സാധാ ചെറിയ വീടാണ്.
ഏഹ് പിന്നെ.
പിന്നെ എന്തൊക്കെയാ അങ്ങനെയൊക്കെ പോവണ് സുഖണ് കൊഴപ്പൊന്നുല്ല
ഉം നിങ്ങള് ടൂറൊക്കെ എങ്ങനെ പോവേണ്ടോ.
ടൂറ് എടക്കിടക്ക് പോവാറുണ്ട് ഇപ്പൊ പിന്നെ മഴ ആയതുകൊണ്ട് എവിട്ക്ക് ഇറങ്ങാറില്ല.
എഹ്
സ്കൂട്ടിയാണ് കാറൊക്കെ ആണെങ്കിൽ എവിടക്കൊക്കെ പോവായിരുന്നു.
ആഹ് ഞങ്ങള് ടൂറൊന്നും പോവേല്ല ഇപ്പ മഴയല്ലേ. കെ സാർ ടി സി സൗജന്യയാത്ര പോയിനിയോ?
ഇതുവരെ പോയിട്ടില്ല.
പോവണെന്നുണ്ടോ.
പോവണന്നുണ്ട് പക്ഷെ കുട്ടികളായിട്ട് പോകുമ്പോ ഞങ്ങക്ക് മാത്രം സൗജന്യം കിട്ടിട്ട് കാര്യല്ല.
ആഹ് കുട്ടികൾക്ക് ബസ്സിന്റെ പൈസ വേണല്ലേ.
ബസിന് പൈസ വേണം ചെലവിന് പൈസ വേണം അതൊക്കെ പൈസല്ലേ.
ആഹ് ഞങ്ങക്ക് പോകാൻ ആഗ്രഹൊക്കെ ണ്ട് ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും ഒരുസം പോവണം
എവിടെക്കെങ്കിലും ഒക്കെ പോവണം പക്ഷെ കുട്ടികക്ക് പൈസ. വേണം പക്ഷെ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ കുട്ടിക്ക് പൈസ വേണ്ട.
ആഹ് അതോണ്ടന്നെ പ്പൊ ഇങ്ങനെ നിക്ക്ണ പിന്നെ ഇവിട ആരുംങ്ങനെ പോണോര ഒന്നും കേക്കണില്ല.
ഉം ഉം പിന്നെ. പിന്നെ അതിൽ ഫ്രീയാണ് പറഞ്ഞിട്ട് പോയിട്ട് കാര്യല്ല. നമുക്ക് ചെലവിന് പൈസ വേണ്ടേ കുട്ടികളായിട്ട് പോകുമ്പോ ചെലവിന് പൈസ. ഇല്ലാതെ നമക്ക് പോകാൻ പറ്റൂലല്ലോ.
കയ്യൂല ചെലവിനന്നെ നല്ല പൈസ വേണേ.
ഉം ചെലവിന് പൈസ വേണം അപ്പൊ പിന്നെ മിണ്ടാതെ ഇവിടെരിക്കാ.
ആ പിന്നെ നാട്ടിലെ വിശേഷ കട നല്ല മഴണ്ടോ.
ഇല്ലല്ല ഇന്നലെ ഇന്നൊക്കായിട്ട് ചെറിയ ചെറുതായിട്ടുള്ള കൊറവാണ്. അവിടെ എങ്ങനെയാ മഴ. അവിടെ മഴണ്ടോ.
ആഹ് ഇവിടെ ഇന്ന് മയല്ല ഇന്നലെകല്ല മയനി.
ആഹ് ആഹ്.
ഇന്നലെ നല്ല മയന്നെ ഇന്നും മയന്നെ മയ വരേകാരും കുറച്ചേരം കയ്യുമ്പോ.
ആഹ് ആഹ്.
ഉം. പിന്നെ പൈക്കളോ ആടളോ കോഴികളോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ
അങ്ങനൊന്നുല്ല വീട്ടിൽ തന്നെണ്ട് രണ്ട് പൈക്കള്. അതിനൊന്നും നോക്കാൻ നേരം കിട്ടൂല.
ഹാ വരുമാനൊക്കെ അങ്ങനെ എന്തെങ്കും പൈക്കളൊക്കെ നോക്കികൂടെ.
ഫ്രീ ആയിട്ട് വീട്ടിലെ പണി തീരുന്നില്ല എന്നാലല്ലേ ആ പണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ.
ആ വരുമാനോള്ള വൈകള ഇനി ഇതൊക്കെ അ നമ്മക്ക് കുട്ടികള് പോ പറഞ്ഞണ്ടേമ്മക്ക്. അങ്ങനത്തെ വരുമാനള്ള വയ്യൊന്നും തേടി പോവാൻ വയ്യാ.
അത് പറ്റൂല പിന്നെ അതിനെ നോക്കാനെ നേരണ്ടാവോളു അപ്പൊ വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാ അപ്പൊ അവര് പ ഇനി അതിന് നമക്ക് നേരം കിട്ടൂല്ല
പച്ചക്കറി കൃഷികളും ചെയ്യാൻ താല്പര്യം ഇല്ലേ
അതൊക്കെ ചെയ്യാൻ താല്പര്യണ്ട് പക്ഷെ മഴൊക്കെ ഒന്ന് പൊയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്
മയത്ത് ചൈനല്ലേ പച്ചക്കറികൾക്ക് ഉത്തമം
മഴത്തുന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ വിത്തിട്ടാൽ അത് മഴ പെയ്യണതിനനുസരിച്ച് അത് അങ്ങനെ ഒലിച്ച് പോകൂലേ
ആ വെള്ളക്കെ ഒലിച്ച് വരുന്ന സ്ഥലാ ഇങ്ങൾടെ
ആഹ് ആ സ്ഥലത്താണ് അപ്പൊ പിന്നെ വെറുതെ വിത്തിട്ടിട്ട് കാര്യല്ലല്ലോ
ആഹ് പിന്നെ വീട്ടിലെന്താ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം
വേറെന്താ സുഖാണ് അങ്ങനെ പോവ്ണ്ട് കൊയപ്പൊന്നുല്ല
ഉച്ചക്ക് ഫുഡ് ഒക്കെ ഇണ്ടാക്യാ എന്താ കറിയൊക്കെ ഉണ്ടാക്കാ
ഉച്ചക്ക് ഫുഡിന് ചെലപ്പോ മീൻ ണ്ടാവും കോയിണ്ടാവും ഇറച്ചി ണ്ടാവും ഇന്നിപ്പോ മത്തിയാണ്
ആ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് ഒരുങ്ങിട്ടില്ല കൊറചേരം കഴിഞ്ഞിട്ട്
ഉം ഉം ഇനിപ്പ ചോറ്ണ്ടാക്കിണ്ട് ചോറ്ണ്ടാക്കിട്ട് മത്തി കറി ഉണ്ടാക്കി ഒളൊ അങ്ങനെ.
കുട്ട്യൾക്ക് പിന്നെ രാവിലെ ചായ കുടിക്ക ലി കോഫിയോ എന്താ കൊട്ക്കല്.
അവര്ക്ക് രവിലെണീച അല്ലെങ്കിൽ പാൽചായ അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി കൊടുക്കും.
കോഫിയൊന്നു ണ്ടാക്കേല്ലേ.
ചായ ഗോഫിയോടെ അത്ര താല്പര്യല്ല.
ബോസ്റ്റോ ഓർലിസ് എന്തെ കൽക്കി കൊട്ക്കോ മക്ക-
ആഹ് അതക്കെ കൽക്കി കൊട്ക്കെട്ക്കട്ക്ക്.
ആഹ്. ബിന്നെ തേങ്ങെ അട്ക്ക അങ്ങനെ ക്കെല്ലോലാ വരുമാനല്ലാ ആലാ.
അങ്ങൻത്തൊരു സംഭവല്ല.
ല്ല ലേ.
വരുമാനം ന്ന് പറയാന് പുതിയാപ്ല പണിക്ക് പോയിട്ടുള്ള വരുമാനം തന്നൊള്ളു.
അല്ലാത്ത വരുമാന ഇല്ല.
എല്ലാത്ത വരുമാനംല്ല.
അ്ന്നാന്താ പിന്നെ ഇന്ത്പ്പ ന്താ ചോയ്ക്കല്. എന്തെങ്കിലൊക്കെ ചോയ്ച്ചോ
എന്തെങ്കിലൊക്കെ ചോയ്ക്കി ങ്ങളെ കുട്ട്യളെവിടെ ചെർതെവിടെ?
ത് പൊയ്നെ.
ചെറുത് ഒറങ്ങി എണിചിയോ.
അത് അയ്ന് വല്ല പനിണ്ട് ചെറി നല്ല പന്യ.
ഹോസ്പിറ്റല് കാൺച്ചില്ല.
ഇന്നല അന്തിക് തൊട്ങ്ങ്യതാണ് അപ്പൊ ഞ്ന്ന് കൊണ്ടേയി കാണിക്കണം ന്ന്ണ്ട്.
ഉം ഉം പത്ത് മണി ആവണേന്റെ മുന്നേ പോയാലും നേര വരാ അല്ലെങ്കിൽ തെരെക്കേ, ഗവൺമെൻഡോസ്പിറ്റലില്.
കുട്ടികളായിട്ട് പോകു കുട്ടികൾക്കാണെങ്കില് അമ്മള് ഓട്ടോറിഷയിൽ പോവും വേണം.
മഴയല്ലേ മഴാവുമ്പോ പിന്നെ.
ആഹ്.
നല്ല ശ്രദ്ധ വേണം.
ആഹ് ശ്രദ്ധ വ-
പ്പ പിന്നെ എല്ലാ ഇപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും പകർച്ചവ്യാധി ണ്ട് ശിഖല്ല ന്ന് പർഞ്ഞരസുഖ ണ്ട്. പൊ പൊർ അപ്പൊ പൊരത്തുന്ന ന്ന് ഫുഡധികം കഴിക്കരുത് ആഹ്.
പന്യല്ല വേ പനിണ്ട് ഛർദി വയറ്റ് ന്നോക്ക് ക്കേണ് അസുഖത്തിന്റെ കാരണങ്ങ
റ്റന്നങ്ങള് ആ ഞങ്ങള് നല്ലണം ശ്രദ്ധിക്ക്യ.
ആഹ്.
പ്പ ഭക്ഷണത്തിലൂടെയാണ് ഫുൾ പകർച്ചവ്യാധി വെര്ന്നത്.
ആഹ്
പൊർ പോർത്ത്ന്ന് ഫുഡ് കഴിച്ചു
ആഹ് പുറത്ത്ന്ന് ഫുഡ് കഴിയുന്നു ഒഴിവാക്കണം നമ്മള്.
ഉം ഉം ഞങ്ങളിപ്പോ കൊറേയായി പൊറത്തൂന്ന് ഫുഡ് കൊണ്ടുന്ന്‌ കഴിച്ചിട്ട്
ഉം ഇങ്ങളീ ചായക് ഇത്ണ്ടാ വൈകുന്നേരെന്താ ചായക്കൊക്കെ കടി?
ആ എട്കെടേക്കു എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും വീട്ടീനു. എണ്ണക്കടി അങ്ങനെ ണ്ടാക്കാനൊന്നു റിയില്ല എന്നാലും എടേകെടേക്കു ഞാനെ ന്തെങ്കിലൊക്കെ ഉണ്ടാക്കി യൂട്യൂബ് നോക്കി
ആഹ് അച്ചാറ് അങ്ങനെ ന്തെങ്കി ബിസിനസ്സ് ന്തെങ്കി ഇണ്ടാക്കറിയ്യോ.
അങ്ങൻത്തെ പരിപാടിഒന്നറീയല്ല. എന്തെങ്കിലൊക്കെ ബിസിനസ്സ് തൊടങ്ങണം എന്നൊക്കെണ്ട് പക്ഷെ, എങ്ങനെയാ ഏത് വഴിക്കോട്യ തൊടങ്ങുവാ നൊന്നും ഒരു ഐഡിയയില്ല.
ആഹ് എക്ക് നിങ്ങൾ എവിടെ വരെ പഠിച്ചു.
ഞാൻ പ്ലസ് ടു വരെ.
പ്ലസ് ടു വരല്ലേ ആഹ് അല്ല എന്തെങ്കിൽ വി എക്കൗണ്ടിങ്ങ് അങ്ങനെ എന്തേൽ ബിസിനസ്സില് അങ്ങനെ പഠിക്കാനൊക്ക താല്പര്യള്ള ആളാ.
ഹോസ്പിറ്റൽ അഡ്മിനിറ്റേഷൻ നോക്കണന്നുണ്ട്. ക്ഷേ ഹസ്സ് പറഞ്ഞു കുട്ടി ഒന്നും കൂടി ഒന്ന് കൊറച്ച് വൽത്താവട്ടെ എന്നിട്ട്മ്മക്ക്
ഉം എന്നാ പിന്നെ എന്താ ഞാൻ വെക്കാ ട്ടേ ന്നാ ഓകെ ശെരി.
ആ ഓക്കേ ഓക്കെ.